ഹലോ ആഹ് ഏഹ് ആഹ് കേൾക്ക്ണ്ട് ആഹ് എന്താണ് വിശേഷം ആഹ് സുഖാണ് കുഴപ്പൊന്നുല്ലാതെ പോണ്
പിന്നെ വീട്ടിലാരാണ് കുട്ട്യാളൊക്കെ പഠിക്കാവുല്ലേ
ആഹ് കുട്ട്യാളിതാ പഠിക്ക്‌ണ് എനിക്ക് ഇതുമ്മെ ഇരിക്ക്ണോണ്ട് പഠിക്കാനൊന്നും ശ്രദ്ധിക്കാൻ പറ്റ്ണില്ല ഉം
ആഹ് ശരിയാണ് ഇൻക്കും ഇപ്പൊ ഞാന് തൊടങ്ങിയപ്പൊ
ഉം
എത്ര ആള് പെൺകുട്ട്യാളാ ആൺകുട്ട്യാളാ
ആഹ് മൂത്തത് ആൺകുട്ടി പിന്നെ രണ്ടെണ്ണം പെൺകുട്ടി മൂത്താള് നാലാം ക്ലാസ്സില് രണ്ടാമത്തെ ആള് ഒന്നാം ക്ലാസ്സില് മൂന്നാമത്തെ ആൾക്ക് ഒരു വയസ്സായിട്ടൊള്ളൂ അങ്ങനെ ഇങ്ങക്ക് എത്ര
ക്ക് മൂന്നാള തന്നെ മൂന്ന് പെണ്ണും അയില് ചെറുത് മൂന്നരായിയിട്ടുള്ളോ മറ്റേരുണ്ടാളോ
ആഹ്
മറ്റേ ഒരു മൂത്ത ആള് ആറാം ക്ലാസ്സില് ആ രണ്ടാമത്തെ ആള് നാലാം ക്ലാസ്സില് മൂന്നിന് ചേർത്തിട്ടില്ലേ മൂന്നാമത്തത്തിന് ഇപ്പൊ മൂന്നര വയസ്സായിട്ടുള്ളൂ
ആഹ് പിന്നെ എന്താ ഫുഡൊക്കെ ആയില
മ് ഫുഡ്ഡൊക്കെ ആയി
ഞാ വൈ ആഹ് ആഹ് വൈകുന്നേരം വൈകുന്നേരത്തെ പണിയൊന്നുംല്ലല്ലേ രാവിലെ തന്നെ ഉള്ള വെക്ക ആഹ് അതനെ നല്ലത് ആഹ് അയിശരി ആ ചോറ്ന്നും വെക്കല് നടക്കൂല വൈകുന്നേരം ഒക്കെ രാവിലെ തന്നെ
ചെല്പ്പം ചോറ് വെകുട്ടാ ഹസ്ബൻഡന് ചിലപ്പം പറ്റൂല രാവിലത്തെച്ചട്ട് മ്മ് ചൂടോടുക്ക എടുക്കണം മഉം
ആ അപ്പൊ പറ്റൂല ഉം എന്താ മീൻ കിട്ടി
മീന് ഇത് എന്താണ് കൂന്തള്
കൂന്തള അല്ലേ ആ ഏഹ് ഇവിടെ ചെറിയ നതൽ ഇതൊക് മെത്തള് ചൂടൊക്കാണ് ചെറിയ മീനില ആഹ് അതാണ് ഉം
വീട്ടിലാരാല്ലേ
വീട്ടില് ഞൻ ഹസ്ബൻറിന്റെട് ഇവിട അങ്ങനെ ആരു ഇല്ല ഞാനും മൂന്നു കുട്ടിയാളും ക്ക പിന്നെ ഒരു നാത്തൂനണ്ട് വേറെ ആരു ഇല്ല ഉപ്പ ഉമ്മക്കെ മരിച്ചിരിക്കന്ന് വരാ അവിടെ ആരള്ളേ
അതെ ഇവടെ ഉമ്മ ഇണ്ട് പ്പല്ല പ്പ മരിച് പിന്നെ ആളെ ഹസ്ബൻഡും നല് നാതൂമാരാണ് അവര് കല്യാണം കഴിച്ച കൊടുത്തഏ
ആഹ് ഹസ്ബൻറിന്റെ വീട്ടിലണ്
ആഹ് മൂന്ന് കുട്ടിയാള
ആഹ് അതന്നെ
വീട് പണിയൊക്കെ ആയിട്ട് മ്മളെ വീട് പൊളിച്ചിട്ട് കോട്ടേസ്ള് നിൽക്കന്ന ഒരു മാസമായി പണി തുടങ്ങനോളു ഹസ്ബൻഡ ഇപ്പൊ വന്ന
വന്ന് കണ് മ്മ്
ഞങ്ങള് വാടകക്കാണ് ഒരു മാസമായിട്ടുള്ളൂ വാടക് നിക്കൽ തുടങ്ങിട്
ആഹ് വാർപ്പാക്കാൻ വേണ്ടീട്ടേ അവിടുന്ന് മാറി
ഏഹ് ഞങ്ങള് അങ്ങതെന്നെ ഓടിട്ട വീടായിർന് ഒനാകെ പൊളിച്ചിട്ട്
അയി ശരി ആഹ് ബാർപ്പാക്കാനുണ്ടല്ലേ ഉം വീട് പണി തുടങ്ങിയ പിന്ന അങ്ങന തന്നെ കയാൻ പാട ഹൈമ തൊട്ട് ഇങ്ങനെ ഇ നോക്കണം ആ ഞങ്ങള് കഴിഞ്ഞിട്ടാണ് ഈ വാടക കൊടുത്ത് നിക്കണം ആഹ് വാടക കൊടുത് നിക്കണോണ്ടേ പേടി
ആ ടൈമി താ അതാ ആക്ക് ആറായിരാണ് ടൈം വേഗ ആവും
ആഹ് മാസം വേഗവും ആഹ് ഇവിടെ രണ്ട് റൂം രണ്ടിലും ബാത്റൂമ്ണ്ട്
ആഹ് ഇവിടെ ഒരു രണ്ട് റൂ ബെഡ്റൂമ് ഇണ്ട് ഒന്നില് ബാത്ത്റൂമ് ഉണ്ട് ഒന്ന് ഡൈനിങ് ഹാളിലാണ് ബാത്ത്റൂം
ആഹ് അതാണ്
ആഹ് ആഹ് അവിടെ രണ്ട് അടുക്കളേക്ക ഉണ്ട്. സൗകര്യമൊക്കെ ഉള്ള വീടാണ് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവിടുന്ന് കൊറ ച്ച് ഇങ്ങട് വരണേ മക്കള സ്കൂളും ഇതൊക്ക ബുദ്ധിമുട്ട് രാവിലെ കൊണ്ടാക്കണം മദ്രസേലക്ക കൊണ്ടാക്കി കൊടുക്കണം ഇപ്പ ആഹ് കൊറച്ചിങ്ങട് വരണം. ആഹ് വേഗം മാറണച്ചിട്ടാണ് പണി കഴിഞ്ഞാലേ
ഉം
സൺ ഷെയിഡ് വരെ ആയിട്ടുള്ളൂ ഇനീം ഉണ്ട് പണി.
ഏഹ് ഞങ്ങക്ക് തൊടങ്ങ്ണെ ഉള്ളു അടുത്ത ഞാറാഴ്‌ച്ചേണ്
ആഹ് എന്ത് അത് ശരി ആഹ് അപ്പൊ തറമേന്ന് തൊടങ്ങും. ആഹ്
കുഞ്ഞു വാവ കാണുന്നേ കാണും.
തറമെന്നാവുല്ലേ തൊടങ്ങു ആഹ് അപ്പൊ കൊറച്ച് പണിയുണ്ട്. ഞങ്ങളത് ചൊമരൊക്കെ ഉണ്ട് ആഹ് ചൊമരൊക്കെ ഉണ്ട് അപ്പൊ അതിമേ കൂടെ ര രണ്ടു വരി ആക്കീട്ട് സൺസൈഡ് വാർക്കും ആഹ് ഇനിയിപ്പോ സൺസൈഡ് കഴിഞ്ഞി ട്ട് നാലുവരി പൊന്തിച്ചിട്ട് വാർപ്പ് അങ്ങനെയുള്ള പണികളാ പിന്നെ ബാത്റൂമ് രണ്ട് മില് ബാത്ത് റൂം ഉണ്ടാർന്ന് അത് പൊളിച്ച്